ഹലോ
ലോ
കേൾക്ക്ണില്ലേ
ആഹ ഉണ്ട് കേക്ക്ണ്ട് ഞാൻ പറയുന്നത് നിന്നില്ലേ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആഹ ഇണ്ട്ണ്ട്ണ്ട്
ശേഷം ഫുഡ് ഒക്കെ കഴി
മക്കളെല്ലാം സ്കൂൾ പോയോ
ഇന്ന് ലീവല്ലേ
അ ആ ഇന്ന് സാറ്റർഡെ അല്ലെ
ആഹ
ആഹ കഴിച്ച് ആഹ കഴിച്ചഴിച്ച് നിങ്ങൾ കഴിച്ചോ
ആ ഞാൻ കഴിച്ചു
ഉം
എന്താ സ്പെഷ്യൽ എന്ത്
ഉ ഇന്ന് സ്പെഷ്യല് പച്ചക്കറി ചിക്കൻ പൊരിച്ചതും
ഉം
പിന്നെ ഈ മുരിങ്ങേറ്റലയ് ചക്കക്കുരു ഇട്ട് അങ്ങനെ വര്ട്ടിയത്
ആഹ ആ ആ അതാ കേറുന്നേ
ഉ അവിടെന്താ സ്പെഷ്യല്
ഇവിടെ അങ്ങനെ കാര്യായിട്ട് സ്പെഷ്യൽ ഒന്നുല്ല മീൻ ങ്കറിണ്ട് കോവക്ക വറവുണ്ട് പിന്നെന്താ പച്ചക്കടിണ്ട് അന
ഉം
ഉം
ന്നട്ട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു
മക്കളൊക്കെ അങ്ങ് തറവാട്ടി പോയിട്ടുള്ളത് ആഹ പോയതാ
ഉം
ആഹ് അടുത്തന്നെയാ അന്നുകൊണ്ട് പോയിട്ട് പ്രശ്ന ഇല്ല
ആഹ
ഉം ഉ
ന്നട്ട് എന്തൊക്കെയണ്ട് വർത്താനം
നല്ലെന്നെ മഴണ്ടോ
ഇല്ല ഇന്നും മഴ പെയ്തിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെയാ നല്ല മങ്ങാറട്ടിനു വേരാനുള്ള സാധ്യത ഉണ്ട്
ഉം
ഉം
ഇവിടെ ഇടക്കിടക്ക് നല്ല മഴ പെയ്യുന്നുണ്ട് ഇടക്കിടക്ക് നല്ല വെയിൽ വരുന്നുണ്ട് അങ്ങനെയള്ളേ
ആ അവിടെ അങ്ങനെ തന്നെ
ആഹ
ഡ്രസ്സ് പരത്തും അത്ങ്ങിട്ട് എടുത്തൊണ്ട വരും ഡ്രസ്സ് പരുത്തും എടുത്തൊണ്ട വരും
ഹ്ഹങ്ങനെയാ
ഉം മഴയായാ ഒണങ്ങി കിട്ടാൻ പണിയല്ലേ ഡ്രസ്സെല്ല
ഇല്ലാ നമുക്ക് വാഷിംഗ മെഷീനീന്നൊണങ്ങി കിട്ടണതാ ചെറുതായിട്ടൊന്ന് ചൂടുടിപ്പിച്ചെടുത്താ ഉണ്ടാവുള്ളൂ
ആഹ് ആഹ്
ആഹ് പെയ്ത് മഴ പെയ്ത്
വന്നാ ഹ്ഹഹ
ആഹ്
ഉം ഇപ്പവിടെ നല്ലെ ആഹ് നല്ല മഴയാ
ആഹ്
ആഹ്
എന്ത് ചെയ്യണ് ഉച്ചമയക്കത്തിലാവൂല്ലേ
ഇല്ല ആപ്പരുവാടിയൊന്നില്ല
ഇല്ലല്ലേ
ഇല്ല ആടെയ്ണ്ടാ
എടയ്ക്ക് എപ്പളുല്ല എപ്പളെങ്കി
ഉം ഇപ്പങ്ങനെ വെറുതെയിരിക്കും ഫുഡെല്ലാം കഴിച്ച് എല്ലാം ക്ലീനെയ്തിങ്ങനെയിരിക്കും
ഒറ്റക്ക്ങ്ങനെ ഇരിക്കുമ്പോ ശടപ്പാവൂല്ലേ
ഫോണ് ണ്ടല്ലോ
ആഹ് അതിലും ഉം അല്ലതിലും കൊറെ ടൈമ് കളിക്ക്നാ അമ്മക്കന്നെ ഒര് ശട്പ്പാവൂല്ലേ
ഞാനീ നോവലെല്ലാം വായ്ക്കു
ആഹ് നോവലെക്കെണ്ട് പുസ്തകം
പുസ്തകം ഇങ്ങനെ ഫോണില്ണ്ടല്ലോ ഇപ്പോ വായിക്കാന്
ആഹ്
അങ്ങനെ വായ്ക്കു ഇപ്പൊ ഞാനാദ്യം ഞാൻ പ്രതിലിപിന്ന് ആപ്പില്ലെനു ഇപ്പം പക്ഷെ അത് ന്തൊക്കെയാണ് നെറ്റ് ഇല്ലാണ്ടൊന്നും വായിക്കാൻ പറ്റുന്നില്ല അതൊണ്ട് ഇപ്പൊ ഒരു ഗ്രൂപ്പ്ണ്ട് അതില് ഡെയിലി വരും
ഞാനാദ്യക്കെ ഈ ശെർച്ചാറ്റ് ആ അപ്പില്ണ്ടാവല്ലോ ഓരോ കഥ ആഹ് ഞാ ഞാനതീന്നാണാദ്യം വായിച്ചേ പിന്നെ പെട്ടെന്ന്ച്ച് അതൊക്കെ പോയല്ലോ പിന്നെ ഇൻസ്റ്റഗ്രാമായീലേ ട്രെൻഡ്
ആ ഇൻസ്റ്റഗ്രാമ് യൂസീയില്ല
ഉം അപ്പപിന്നെ റീലും കണ്ടിരിക്കും
ഉം മേയിന് ഫോണില്ങ്ങനെ നോക്കി പിന്നെ ഫ്രീയുള്ള ടൈമെല്ലാങ്ങനെ കഥ വായ്ക്കും
ഉം
വായിക്കാന്ഷ്ടാ
ഞാനധികം ഗെയിമ് കളിക്കല
ഏ ഏത് ഗെയ്മ കളിക്ക
പലതുണ്ട് കുക്കിങ്ങിന്റതും
ആഹ് ഞാനില്ലേ മം ഗെയിമ് ഇപ്പ പണ്ടൊക്കെ എന്തൊക്കെയോ മറ്റേ ടാമ്പിൾ ഡ്രോണ അതുപോ കല്ലം കളിച്ചിട്ടുണ്ടായിരുന്നു
ഉം
പിന്നെ ഇപ്പ ഫോണില് ഗെയിമേ വെക്കാറില്ലായിരുന്നു ഫോണ്ന് പിന്നെ മോളെന്തായാലും എടുത്ത് കളിക്കാൻ തുടങ്ങും
ഉം
ഇപ്പം പിന്ന ഓള് വെറുതെരിക്കുമ്പോ എന്നെ ചൊറയാക്കീട്ട് ഇപ്പ രണ്ട് ഗെയിമ് കേറ്റി ക്കൊടുത്തിട്ടുണ്ട്
ഉം
അധികം കൊടുക്കൂല എടക്കല്ലം കുറച്ച്ങ്ങനെ കൊടുക്കും
ഉം
മം ഗെയിമ് കളി അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പൊ കുറച്ചൊ ഒരാഴ്ചയത്തോളായി തുടങ്ങിയിട്ട് ആദ്യം ഉം വേറെന്ത് കാലാവസ്ഥൽ ഇങ്ങനെ പോണ് മഴ വന്ന് മഴയില്ലാണ്ട് അങ്ങനെ പോന്ന് പിന്ന വേറെ കുഴപ്പൊന്നില്ലാ അങ്ങനെ പോന്
ഉം
ഉം അവിടെല്ലാം ങ്ങനാ വീട്ടിൽ ആരെ ക്കെണ്ട്
വീട്ടല് ഉമ്മ ഉപ്പാ എളച്ചന് മൂത്തച്ചി മൂത്തച്ഛൻ പിന്ന ഹസ്ബൻറ് ഞൻ ആഹ് നമ്മളന്നള്ളു
ഉം
ഏഴാൾ പിന്ന രണ്ട് ചെറിയ മക്കളും
ആഹ് ഇഷ്‌ടം പോലെ ആളായല്ലോ
ആഹ്
മം ഹസ്ബൻഡ് പോയിനാ
ഇല്ല ഇവിട നല്ല കാറ്റും മഴ പ്പൊ കടല ഇളകും
ആഹ് അതുകൊണ്ട് പോയി
അപ്പൊ പണിക്ക് പോവാൻ പറ്റുല്ല
ആഹ് ഉം പിന്നെ എന്തൊക്കെ അവിടെത്തെ വിശേഷങ്ങളൊക്കെ
ഇവിടൊക്കെ ഇങ്ങന പോണ് തട്ടി മുട്ടി
ആഹ്
ഹസ്ബൻഡ് പണിക്ക് പോയിട്ടുണ്ടാവില്ലേ ആൾക്ക് സൺ‌ഡേ മാത്ര ഒഴിവ് ഉണ്ടാവൂള്ളു
ആഹ് പിന്നെ ഒരേ മഴയെങ്കില് ഇങ്ങന എടുക്കാൻ പറ്റാത്ത പണിയെങ്കില് പോവൂല അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവും ആഹ്
പിന്നെ എന്ത്
പിന്നെന്ത് വിശേഷങ്ങള്
വൈകുന്നേരം ചായക്ക് എന്ത്‌ സ്പെഷ്യല്
ഇന്ന് ഒന്നും തീരുമാനിച്ചില്ല അപ്പൊഎന്തെ- തോന്നിട്ടുണ്ടെങ്കിൽ ആക്കും
മക്കളൊക്കെ ഇളതല്ലേ അപ്പ എന്തെങ്കിലും വേണല്ലോ
ആഹ് അവരിക്ക് അങ്ങനെ വല്ല്യ നിർബന്ധന്നുല്ല്യ
ഉം നല്ല മക്കള്
എഹ് എന്തെങ്കും ആ സമയത്ത് തോന്നീട്ടുണ്ടങ്കില് ചെയ്യും
ഉം
അങ്ങനെ ഉം എടക്കല്ലാക്കും പിന്നെ ഇടക്ക് ഹസ്ബൻഡ് നേരത്തെ വരുന്നുണ്ടെങ്കിൽ എന്തേ കൊണ്ട് തരും
ഉം
അങ്ങനെല്ലാം ഉം എന്ന് ഇപ്പോ എടെ അമ്മുവായി അങ്ങ് പോയി എവിടെങ്ക് എത്തിയോന്ന് അറിയില്ല
ഉം
ഉം അവര് രണ്ടാളും കൂടി പോയിട്ടുണ്ട് ആഹ് അടുത്തന്നെ
ഉം
ചിലപ്പോ അതിന്റെ നേരെ തായെല് വയലും തോട്ക്ക് - ക്കെ ഇണ്ട് അങ്ങ് പോകൊ-
ആ ആ നല്ല മഴല്ലേ വെള്ളൊക്കെ കൂടി പിള്ളേർ അതിലൊക്കെ വിണു പോണ്ട
ഇപ്പം മഴയൊന്നുല്ല മീനെ പിടിക്കാൻ പോവും
സൂക്ഷിക്കാൻ പറഞ്ഞോ
ആഹ് അവര് പോന്നതാ ഇടക്കെല്ലാം പോന്നതാ ഇത്രയും സമയം ഫ്രണ്ട്സ് വന്നിട്ട് ഫുട്ബോൾ എല്ലാം കളിച്ച് അവര് എല്ലാരും പോയി കേൾക്കുന്നില്ലേ
മഴത്ത ആഹ് കേക്കണ് മയക്കായല് കയലിലും തോട്ടിയിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും
ആഹ്
അപ്പപിന്നെ മക്കള് അത് കണ്ടാല് അങ്ങിട്ട് കളിക്കാൻ വിടും
ഉം ആ ഇത് നമ്മള് സ്ഥിരം പോകുന്ന വഴിയും എല്ലാം തന്നെയ
ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല
ഉം ചെലപ്പൊ താഴേന്ന് ആ വീടിന്ന് ഇപ്പല്ല ഇപ്പൊന്നുംല്ല ഞാപറഞ്ഞില്ലേ ഇന്നങ്ങനെ ഇല്ല വെയിലാ
ഉം
എടക്കൊന്ന് വന്ന് പോന്ന് ചെറുതായി വന്നു പോകുന്നേ ഉള്ളു ഇന്നലെയും മിഞ്ഞാന്ന് രണ്ട് മൂന്നീസം രണ്ട് നല്ല മഴയായിരുന്നു
ഉം
ഉം
എല്ലാരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലായിരിക്കും അല്ലേ
എല്ലാരും ഓരോ റൂമില് ഉച്ച മയക്കത്തില് ആരും ഒറങ്ങുവല്ല ഫോണുമ്മല് കലിച്ച്ങ്ങനെ കെടക്കും പിന്നെ അസറ് കഴിഞ്ഞാൽ എല്ലാരും കൂടി എറങ്ങും ഉം നിസ്കാരം കഴിഞ്ഞിണ്ടറങ്ങും
ആഹ്
പിന്നെ എന്തെങ്കിലും കടിണ്ടാക്കും അല്ലെങ്കി ചായ
ഉം കടി എപ്പോഴും ണ്ടാക്കോ
ആഹ് അധിക ദിവസം ണ്ടാക്കും എപ്പഴെങ്കിലും കടേന്ന് വാങ്ങികൊണ്ടരും
അല്ലാ ഓ എല്ലാരും ഉണ്ടല്ലല്ലോ
ഉം ഉം
ഉം ഇന്ന് സ്പെഷ്യലെന്താ
ഒന്നും തീരുമാനിച്ചിട്ട് ഇല്ല്യ അടന്റെറെ എല കൊണ്ടന്ന് വെച്ചിന് അപ്പൊ ഇതല്ലാം പടാവാം
ഉം ആ സമയാകുമ്പോ എല്ലാരും കൂടി
ആഹ്
ആഹ് ന്നാ പിന്നെ ശരി പിന്നെ വിളിക്കാം ആഹ് ഓക്കെ